ആഹ് ആഹ് കേ കേൾക്കുന്നുണ്ട് എന്താ ചെയ്യ്ണെ
ആഹ് അതെ ടി വി കണ്ടോണ്ടിരിക്ക്യ
അതെ പണ്യേ ളൊക്കെ ഒരുങ്ങ്യൊ
എല്ലാം കഴിഞ്ഞ് ഇന്നിപ്പ ചോറ് ഏഹ് കഴിക്ക്യാറായി രാവിലെ കൊറ്ച്ച് വൈക്യ കഴിച്ചെ അപ്പൊ അതാണ് പയ്യെ കഴിക്കാന്ന് കരുതി
അതെ അഹ് അപ്പ എന്താ വൈകി രാവിലെ ഇ ബിടതാ ചോറ് ഏഹ് ചോറായി ഇപ്പൊ കുട്ടിക്ക് ചോറ് കൊട്ത്തു ഇഞ്ഞി അടുത്തത് കഴിക്കണം അപ്പൊ ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാ വെച്ചിട്ട് അച്ഛനും ഒഹ് കൊടുക്കുന്ന്ണ്ട് അപ്പൊ അച്ഛന്റെ കഴിഞ്ഞിട്ട് കഴിക്കണം വെച്ചിട്ട് വൈറ്റെ യ്യും ഉം പിന്നെ കഴിച്ചോ
ഇല്ല കഴിക്കണം കഴിക്കണം ആഹ് കൊറച്ച് മുന്നെ ഇത് പ്പാ ബിസ്ക്കെറ്റും ഹ് ചെറിയ സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചു അപ്പ അങ്ങനെ വെശ്ക്ക്ണില്ല അപ്പൊ അതാരണം കൊറ ചെയ്യുന്നേ നാൻ തയ്യ്ക്കാൻ മതി
എന്താന്ന സ്പെഷ്യൽ എന്താ
ഇന്ന് പ്രത്യേകിച്ചൊന്നുല്ല സാമ്പാറും ചമ്മന്തി ഉ അടുത്ത ആഴ്ച ഉപയോഗിക്കുള്ള ഇപ്പൊ കൊറ്ച്ചോ സൊക്കെ
ഉം
അഹ് ച്ചോസ്ത്തേക്ക് മഴണ്ട്ലേ ഇന്ന്
കാണാം അ ത അതെ എന്തിന്റെന്നൊ നോയമ്പ് പണം
ശബരിമലേല് പോഉന്ന്ണ്ട്
അതെ ആഹ് ഉം ആയോ അപ്പൊ പോ പോവേണ്ടത് സമയയിട്ടില്ലല്ലോ
ഒന്നാം തീയതി തുറക്കോലോ
ആഹ് ആഹ് ഒന്നാം തീയതി ഇല
അപ്പ അതിനായി പോകുന്നതാ തൊഴാൻ പൊന്നെ ഉള്ളു നിറയ്ക്കുന്നൊന്നുല്ല അത് വൃച്ഛികമാസത്തി തന്നെ പോളു കുറച്ച് കൂടുതലും തൊക്കെ എടുത്തിട്ട് അവിടെ എന്താ സ്പെഷ്യല്
ഇവിടെ ഇവിടെ ഇന്ന് ഇന്ന് പച്ചക്കറി തന്നെയാണ് നോൺ വെജ് ഒന്നും ഇല്ല പിന്ന ചോറും സാമ്പാറുണ്ട് പിന്നെ ഒരു കുമ്പളങ്ങ കൊണ്ട് ഇങ്ങനെ എന്താണ് ഇച്ചടി പോലെങ്ങനെ വെക്കില്ലേ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് സോയാബീൻ ഉണ്ടായിരുന്നു അത് വറു
അത് റോസ്റ്റ് ചെയ്യുകയാണ് ഇത എന്താ ചെയ്തത്
അത് ഇങ്ങനെ ഉപ്പും മുളകും കുറച്ച് മഞ്ഞളും പിന്നെന്താന്ന ചിപ്പ മസാല ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഏയ് ഇങ്ങനെ എണ്ണൽ ഇട്ടിട്ട് പൊരിക്കും
ഞാൻ ഒരു തവണ ഉണ്ടാക് കിട്ടുണ്ട്
ഉം
ഇവർക്ക് ഈ പച്ചക്ക ആഹ് എനിക്കിഷ്ടമാണ് ഇവിടെ ആർക്കും വലിയ താല്പര്യം ഇല്ല സോയാബീൻ എന്റെ വീട്ടിൽ പോവുമ്പോ ഞാ അ ത്യാവശ്യം അ് ഈ സോയാബീന്റെ കട്ട്ലൈറ്റ് അങ്ങനെക്കെ ഉണ്ടാക്കാറ്ണ്ട്.
ഉം ആഹ് സോയാബീനൊണ്ട് കട്ട്‌ലൈറ്റ്ണ്ടാക്കാൻ പറ്റോ? ഹ ങ്ങളും ക്കട്ട്ല കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല
നല്ലത
കാർണ്ട്
ആ ഇത് സോയാബീനില് അപ്പ കുറച്ച് ശേ ഉരുളൻ കിഴങ്ങ് പുഴുങ്ങിട്ട് അതും കൂടെ ഉടച്ചിട്ട് ഹെ ഒന്ന് ചേർത്ത് മിക്സി എടുക്കയാണെങ്കിൽ നന്നായിരിക്കും എന്നിട്ട് അത് കട്ട് ലൈറ്റ് പോലെ കുറച്ച് നമ്മൾ
ഈ സോയാബിൻ പിച്ചി ഇടുകാണ് ചെയ്യ സോയാബിൻ പിച്ചി ഇടുകയാണ് ചെയ
അ പയ്യെ കുറച്ചു നമ്മളൊന്ന് വെള്ളത്തിൽ എന്താ പറയാ കുതിരാൻ വേണ്ടി
ഉ ഉം
കുതിർന്ന പയ്യ ഒന്ന് എന്താ പറയാ മിക്സിൽ ഒന്ന് അ ടിച്ചെടുതാ മതി പയ അപ്പത് ശക്ക് പൊടിഞ്ഞു കിട്ടു
ഇതുവരെ ചെയ്തോക്കിട്ടില്ല ചിക്കന കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ അല്ലാണ്ട് എത് ആദ്യായിട്ടാ കേൾക്കണ
അത് മിക്സിൽ ഒന്ന് അടിച്ചേത്താ നന്നായിട്ട് പൊടിഞ്ഞ കിട്ടും അപ്പൊ അതില് കൊറച്ച് ചുരുളക്കഴങ് കൂടെ മിക്സ് ചെയ്ത് അത്യാവശ്യത്തിന് നമ്മൾ ഇടണമാതിരി എന്താ പറയുക കുറച്ച് പച്ചമുളക് അല്ലെങ്കിൽ മുളക് പോടി ചെറുതായിട്ട് ചെറിയൊരു എരിവിന് വേണ്ടി എ
ഉം
പിന്നെ ഉപ്പും അത്യാവശ്യത്തിന് ഇട്ട് അത് സാധാരണ കട്ലേറ്റിൽ ഇങ്ങനെ പൊതിയല മൈദയിലും
മൈദയില് ഉം
അത് കഴിഞ്ഞിട്ട് മറ്റേ ബ്രെഡ് കുടിച്ചിട്ട് അയില് മുക്കിയെടുത്താ മതി അപ്പ ശരിക്കും കട്ലൈറ്റ് ആട്ട്
ഓക്കെ അല്ല മൈദയിലാണോ മുക്ക കോഴിമുട്ടൽ അല്ലേ മുക്ക
പഴപ്പില്ല മൈദയില ആവുമ്പ കുറ് ചൂടെ ബോട്ടിങ്ങ് കിട്ടും അതായത് നല്ല ഉം എന്താ പറയാ ച്ച് കട്ടിക്ക് കിട്ടു
ഓ ശരിയാ
ആ ഇപ്പൊ മുട്ടയിലും മുക്കിയ ഒരു ചെ ചെറിയൊരു എന്താ പറയാ ചെറിയൊരു രീതിയിലേ കിട്ടുള്ളൂ കവറിങ് ഇപ്പ മൈദ്യയിലാണ് പയ്യ മുക്കാണെങ്കിൽ ങ്കി അത്യാവശ്യ നല്ല കട്ടിയിലും കിട് ട്ടും പൊട്ടി പോവില്ല പെട്ടെന്ന്
ഞങ്ങള് ചിക്കൻ കട്ലേറ്റ് ഇടക്ക ഇടക്ക് ഉണ്ടാക്കാറ അത് നല്ല ഇഷ്ട ഇത് ആദ്യമായിട്ടാ കേക്കണ ഇനി ത് ണ്ട
ആ ഞങ്ങള് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് സമയം കിട്ടുമ്പോന്ന് നോക്കിക്കോ
ഓക്കെ ഒ
എന്റെ വീട്ടിൽ പോകുമ്പോ ഇതൊക്കെ ഇണ്ടാക്കുള്ളൂ ഞാൻ ഇവിടെ ആർക്കും ഇങ്ങനെ കട്ലേറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യല്ല സോയാബീൻ തന്നെ ഞങ്ങള് വാങ്ങിക്കുന്നത് കൂടുതലും മണ്ഡല സീസണല്ലാ അസമത്ത് ഇന്ന ആഹ് നോൺ വെജ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം കൂടുതലും സോയാബീൻ വെച്ചാണ് ഇവർക്ക് എന്തെലുമൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കുക
ആ എന്താച്ചാ മറ്റത് പറ്റില്ലല്ലോ അപ്പൊ ഒരു ടേസ്റ്റ് മാറ്റ
അപ്പൊ അവര് മസാല പോലെ ഉണ്ടാക്കിണ അവര് കഴിക്കുകയും ചെയ്യും
അതെ അതെ
ഇതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഏഹ് ഈ മ സോയല്ലേ പയ്യ ഒന്ന് പൊടിച്ചിട്ട് അത് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം പയ്യെ സവാളയിട്ട് സവാ ഏ ഒന്ന് പയ്യെ വഴറ്റിയെടുത്ത് ഇതും കൊറച്ച് വഴറ്റിയിട്ടിട്ട് കുറച്ച് മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ചിക്കനൊക്കെ ആ ചെറിയ ചെറിയ ഇതില് പോലെ കിട്ടില്ലേ നല്ല ടേസ്റ്റാ പൊടിച്ചിട്ട്
പൊടിച്ചിട്ട്ല്ലേ ഓക്കെ അത് ഞങ്ങള് ചിക്കൻ പൊടിച്ചിട്ട് അല്ല ഈ സോയാബൻ പൊ ഇതുവരെ ചെയ്തോക്കിയിട്ടില്ല
ആ സമയം കിട്ടുമ്പോ നോക്കിയോ നല്ലതാ അതാവുമ്പോ ഇങ്ങനെ ഒരുപാട് വലുതായി കിടക്കേല്ല പെട്ടെന്ന് നല്ലോണം മൊരിഞ്ഞും കിട്ടും നല്ല ടെസ്റ്റും ആവും
ഉം ഇനി ചെയ്തോക്കണം
അതെ സമയം കിട്ടുമോന്ന് നോക്കി
അതന്നെ പിന്നെ പിന്നെ വേറെന്താ പിന്നെ വേറെന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയോ പറല
എടക്ക് ഞാൻ കൂടതലി എന്താ പറയാ ചായ ചായ ഏഹ് ചായക്ക് ഉപയോഗിക്കില്ലേ സ്നാക്സ് അങ്ങനെ കേണ് കൂടുതൽ ഞാൻ പരീക്ഷിക്കാറ് ഞാൻ അങ്ങനെ അത്ര ഇതില്ലാട്ടോ അത്ര ഇണ്ടാക്കലില്ല
നിക്കയതാ എനിക്ക് ചായക്കടി അങ്ങത്തെ പഴം പൊരി അങ്ങന
ആ ആ ഓരോന്ന ഇങ്ങനെ അതൊക്കെ ഞാൻ പയം ഇടക്കടക്ക് വൈകിട്ട് ഇണ്ടാക്കി നോക്കാറുണ്ട് കറി ഒന്ന് അത്ര എനിക്ക് ഏ എന്താ പറയാ പെർഫെക്റ്റ് ആവാറില്ല
എന്ത് സമൂസയാ?
അല്ല കറികളേ കൊഴപ്പുല്ല ഉം
ഏതാ കൂടുതലിഷ്ടം? നോൺ വെജ്ജാണോ ഇഷ്ടം വെജ്ജാണോ ഇഷ്ടം?
നോൺ വെജ്ജെന്നെ ഇഷ്
അതേല്ലേ
പക്ഷെ ഇപ്പോഴും ഇവിടാ ആഹ് പച്ചക്കറിയാ കൂടുതല് ഇവിടെ എല്ലാർക്കും പച്ചക്കറി കൂടുതലിഷ്ടം. തൊട്ടടുത്ത് അമ്പലം ഉണ്ടെ അ അത് കാരണം പരമാവധി ഞങ്ങള് പച്ചക്കറി നോക്കും എന്നാലും ഏഹ് എന്റെ മോക്ക് കൂടുതലും ഈ മീൻ അങ്ങന ഏഹ് എന്താ പറയാ ഇറച്ചി അങ്ങനെയൊക്കെയാണ് കൂടുതലിഷ്ടം. അപ്പ ഇടക്ക് വാങ്ങിക്കും.
ആരൊക്കെയ ഇവിടെള്ളത് ഇപ്പ?
ഇവിടാ ആ ഭർത്താവിന്റെ വീട്ടിലാ ഇവിടെ അച്ഛനും അമ്മേം എണ്ട്. പിന്നെ ഞങ്ങള് രണ്ടു പേരും പിന്നെ രണ്ട് കുട്ടികളെണ്ട്. അപ്പ ഇവർക്കെക്ക കൂടുതലും പച്ചക്കറിയൊക്കെയാണ് ഇഷ്ടം.
പിന്നാ ഭർത്താവിന് ഏഹ് വേറെ ചേച്ചിയ ഏട്ടനങ്ങനെ ഭർത്താവിന് ചേച്ചി ഏ ഏട്ടന്മാര് വോറെല്ല
ആ എല്ലാരും ചേട്ടന് അനിയനുണ്ട് ഒരു അനിയത്തിയുണ്ട് രണ്ടുപേരും കല്യാണം കഴിച്ച് വേറെ വേറെ താമസികുന്നെ അടുത്തന്നാ ഒരു എന്താ പറയാ ഒരു സ്റ്റോപ്പിന്റെ ഉള്ളിൽ തന്നെ അടുത്തടുത്തിന് അനിയും താമിക്കുന്ന ഞഗ് വീടിന്റെ തൊ ഫ്രണ്ടില് അനിയത്തി കുറച്ച് ആ ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ളൂ ഇടക്ക് വരും
ഉം ഇവിടെ ഇവിടൊരു ചേച്ചി ഉണ്ട് ചേച്ചി കല്യാണം കഴിച്ച് കൊണ്ടയ അവിടെയാണ്ള്ളത് പിന്നെ ഞാനും ഏഏട്ടൻ ഗൾഫിലാണ് പിന്നെ അമ്മയും അച്ഛനും പിന്നെ കുട്ടിയുണ്ട് ഒരാളുണ്ട്
എത്ര വയസായി
കുട്ടിക്ക് ഒരു വയസ്‌
ആ ഫുൾ ടൈം തെരക്കില്ലയിക്കല്ലോ അപ്പൊ
അല്ല പിന്നെ തെര ക്കിലാണോന്നോ പറയണ്ട ഒന്നാതുകൊണ്ട് നേരം കിട്ടണല്യോ ഒന്നിനും ഒന്നിനും നേരം കിട്ടില്ല്യ ഞാന് ഇല്ല നേരം കിട്ടില്ല്യ ഒറങ്ങാനും കിട്ടില്ല്യ
കൊ ഴപ്പല്ല ശീലായിക്കൊളു
ശീലായികൊ ളും അതന്നെ
അച്ഛനു അമ്മില്ലേ അവടെ ആ അപ്പൊ കൊഴപ്പില്ല കൈമാറി എടുക്കാനും കൊറച്ചേരം നോക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ
ആളുണ്ട് ഇപ്പതാ ഞാന് ഫോണ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട പോന്നപ്പോ അവിടെ അമ്മേടടുത്താണ് അമ്മ നോക്കണ്ട് അങ്ങനെ ഉം പിന്നെ എന്താച്ച പിന്നെ ഞങ്ങക്ക് പണി ആ വാശി അവൻ വിചാരിച്ചത് നടക്കണം അങ്ങനെ ഒത്തിരി വാശിയാണ് ആൺകുട്ടിയാണേ അപ്പൊ താണായെ ഒ ഓരോ സ്ഥലത്ത് ഇപ്പൊ പിടിച്ചു കേയറാലാണ് ഇപ്പത്തൊടങ്ങിയ
ആ അപ്പൊ ഇനി താഴെ ഒരു സാധനം ഇടാതെരിക്കണം പരമാവധി ഇനിയിപ്പ എല്ലായിടത്തും വയലോക്കോലോ ഉം
പിന്നെ എന്താ പറയാ പിടി ച്ച് കേറാ പിന്ന ഇപ്പ നമ്മള് ഫോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കി അവന് ഫോണ് വേണം അ കൊടുത്തിട്ടില്ല ങ്ങ അപ്പാ അങ്ങട് അടി ച്ച പോലങ്ങട് കരയും അതേപോലെ ആ കരച്ചില് പൂവേം ചെയ്യൂട്ടാ സാധനം കിട്ടിക്കഴിഞ്ഞാല് അങ്ങനെ
ആൾക്കാരും കേക്കും
ഏ
ഇപ്പ എന്തായാലും ഇപ്പഴത്തെ പിള്ളേരെ എന്തായാലും നല്ല വാശിയാണ്
ഭാഷ ഇല്ല പിന്നെ ഇപ്പൊ ജനിക്കുന്ന മക്കളോ ഈ ഒരേ പോലെണ് പ കൂടുതലാ ജനിക്കുന്നോർക്ക് ജനിക്കുന്നോർക്ക് കുറുമ്പും വാശ്യൊക്കെ വേറെ കൂടികൂടി വെരാ ഇപ്പത്തെ മ ക്കൾക്ക്. അയ്ന് വേണ്ടി ആദ്യത്തെ കുട്ട്യൊളൊന്നും അങ്ങനെ ആ യിരുന്നില്ലേ അപ്പൊ ഇവനും നല്ല വാശ്യാ അങ്ങനെ
ഞങ്ങടെ ഇവടെ തന്നെ ഭയങ്കര ഒച്ചപ്പട ഓ അങ്ങനെ വിചാരിക്കും തൊന്നും വേണ്ട കൂടി കൂടി വെരാ വടെ ഞൻക്ക് ചെർതിലാവുമ്പോ എനിക്ക് എനിക്ക് തോന്നുന്നു ഇത്രേ വാശി ഇണ്ടായില്ലന്ന് തോന്ന്ണ് ഇപ്പ നല്ല വാശ്യാണ്. രണ്ടു പേർക്കും ഇപ്പൊ ഒരാള് തൊടങ്ങി അടുത്ത ആള് രണ്ടുപേര് ആഹ് രണ്ടാം ക്ലാസ്സില്
എന്താ ഒരാള് രണ്ടില്
രണ്ട്പേരും രണ്ടിലാ
രണ്ട്പേര് രണ്ടിലോ അപ്പൊ എരട്ട കുട്ട്യേൾ എരട്ട കുട്ട്യേളാണോ ആഹ് അയ്യോ എന്നാ നല്ല നല്ല കഷ്ടപ്പാടാവോലോ എഹ് എട്ട് കുട്ട്യേള അല്ലടാ എത് എന്ത് കുട്ട്യേളെ ആൺുട്ടി പെങ്കുട്ടി എല ആഹ് എന്തായാലും ല ട്ടാണ് ഈശ്വരൻ രണ്ട് ആൺകുട്ടിനിം പെൺകുട്ടിനിം ചെടിക്ക് തന്നല്ലൊ അതെ അതെ ഇനി കഷ്ടപ്പെടണ്ട ഉം
ആയിന്നു എന്റെ വീട്ടിലാണെൽ അച്ഛനും അമ അമ്മെ അനിയത്ത്യക്കെ ഇണ്ടായുള്ളൂ പിന്നെ അടുത്ത നെയ്ബേഴ്സ് അവരെക്കെ നല്ല സപ്പോർട്ട് ണ്ടായിന്ന്. ഇവിടെ ആണെങ്കിലും അമ്മയും തൊട്ടടു തന്നെ തറവാടാണ് അപ്പൊ എല്ലാരും ഇണ്ടായോണ്ട് കൊഴപ്പൊല്ല അങ്ങനെ അഡ്ജസ്റ്റ് പോയി ചെയ്തു പോയി.
പിന്നെ ചെറുപ്പത്തി ഇത്തിരി കഷ്ടപ്പാടല്ലേ ഉള്ളൂ
ചെറുപ്പത്തില് എനിക്ക് തോന്നുന്നു ഇത്രേം വാശി ഉണ്ടായില്ല കൊറച്ചും എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു ഒറങ്ങാൻ പറ്റീല അതൊരു പ്രധാന കാരണോണ് എന്നാക്കൂടി ഇത്രേം വാശിയെനിക്ക് തോന്നുന്നില്ലാട്ടാ ഇപ്പ ഒരു രക്ഷയില്ല നാട്ട്കാര് മുഴുവനും കേ കണ്ട് ഞാൻ ഒച്ച അത് പറഞ്ഞണ്ടെന്താ ഓടെ ഒരാള് തൊട് ടങ്ങ്യാ അയിന്റെ പൊറകേ അടുത്താള് തൊടങ്ങും
അയ്യയ്യോ വാശി കൂടുതല് പിന്നെ തല്ലൂട്ടണ്ടാ രണ്ടാളങ്ങടുങ്ങ്ടും?